ഹലോ
ആ ഓക്കെ കേൾക്കുന്നില്ലേ?
ആഹ കേൾക്കണ്ട്
ഓക്കെ നല്ല
ഖ എന്താ ചെയ്യണ
ഇല്ലാ ഞാനേ ഹൗസ് വൈഫ
ആ ഞാന് പ്ലസ് ടു പഠിക്കാണ് അപ്പോ
ബസ് വടി
ആ സ്ുറ് ഞാന ഹുമാന്ന്തീസ് ഹ ആ
ഓക്കെ
വീട്ടിലാരൊക്കെ ക്ലാസ് ആടാ അത് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താണ്
ആഹ് ജൂൺ സ്റ്റാർട്ട് ആയിതല്ലോ അല്ലേ?
ആഹ പ്ലസ് ണ്ണാർപ്പോ തുടങ്ങിയിട്ടില്ല. ക്കാണ് ജൂ അോെന്ണ ഓക്കെ പിന്ന പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെയ വ പഠിപ്പും കാര്യങ്ങളൊക്കെ ആ ഒന്നും കൊഴപ്പല്ല നല്ല ശ പോവുണ്ട് ഓക്കേ ആ ഫുഡ് ഒക്കെ കഴിച്ചോ ഇങ്ങൾ?
ഇന്ന നോമ്പ ആണല്ലോ
ആ നോമ്പ്
നിങ്ങള് കഴിച്ചോ? നോമ്പണ്ടോ?
നോമ്പില്ലേ?
ആ ഇണ്ട്ണ്ട് ഓക്കേ ആ ഇണ്ട്ണ്ട് വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഉമ്മഉപ്പ മോന് ഞാന്
ആ ഒരു മോനള്ളൂ
ആ എനിക്കൊരു മോനാണ്
ആ എന്ത് ചെയ്യണം ഓൻ അഞ്ചാം ക്ലാസിലാ പഠിക്കുന്ന ആ
ഇന്തപ്പോൊ ലീവാണ് സ്കൂളില്ല
മുഹറം പത്തല്ലേ അല്ലേ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കളിക്കാൻ പോയിക്കണ് ഇവിടെയില്ല ഫുട്ബോൾ കളിക്കാൻ പോയതാണ് ലെ എക്കാരല്ലേ സൈക്കിളും കൊണ്ട് ഓന് ഫുഡ് മേടിക്കാൻ എടുക്കറില്ല ഇവിടെ തൊട്ട്
ണ്ട് തോട്ട് പോവട്ടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറു തോട്ട് പോയാല് മുങ്ങി കുളിച്ചാല നോമ്പ് മുറിയും
നോമ്പ് മുറിയും ആ ഇപ്പം മഴയൊക്കെ പെയ്ത വെള്ള
തോട്ടക്ക് പോവാ അതെ അതെ
അതെ തോട്ടക്ക് പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീന്താൻ ഒക്കെ അറിയോ
എവിടക്കാ പോയിയാആവോ ആ നീന്താൻ അറിയാം
ഇന്നാ കുഴപ്പമില്ല
അപ്പൊ കുഴപ്പല്ല ഇല്ലപ്പ പിന്നെ
പിന്നെ കൂടുതൽ വെള്ളല്ലല്ലോ ചെറിയ രീതിൽ വെള്ളള്ള നല്ല ഉണ്ട് തോട്ടിലൊക്കെ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ടോ ഇവിടെ എങ്ങനെ എ ടക്കടക്ക മഴ പേലടെ പിന്നെ നമുക്ക് മൂടാനുള്ള വെള്ള ഒന്നും ഇല്ല ആ ഇന്നാ കുഴപ്പമില്ല പാടൊക്കെ ഉണ്ടാവില്ലേ തൂങ്ങെ ഒഴുകുന്ന വെള്ളേള്ളൂ അതെ അതെ നമ്മുടെ തൊട്ടാഴെ പാണ്ടാ ആ പിന്ന അങ്ങനെയുള്ള കാര്യങ്ങള വല് പേടിയില്ല ചില സമയം നിറഞ്ഞി നിക്കുന്ന സമയമാണെങ്കി പിന്നെ നമുക്ക് പേടിയാം അവിടെ തൊട്ടടുത്ത് തന്നെ
ആ ആ ഇവിടെ നമ്മുടെ വീട്ട തൊട്ട് താഴെ തന്നെ
വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ആ വേറെന്നല്ലേ ചെടികളൊക്കെ ഉണ്ടോ വീട്ടല് ഇല്ലല്ല ഇപ്പല്ല ഞൻ താല്പര്
കൊറോണന്റെ സമയത്ത് രണ്ടായിരുന്നു അപ്പ പിന്നെ എന്തോ ഇല്ല അതിനോട് ഇന്ട്രസ്റ്റ് ഇല്ലപോ
ആ
അതെ
പിന്നെ നോമ്പ് തുറ
പിന്നെ അവിടെ എങ്ങനെ വീട്ടിലെ ചെടികളും സാധനങ്ങളൊക്കെ ഉണ്ടോ
ആ ചെടികൾ ഇക്ക ഉണ്ട് അത്ണ്ടായിന് പിന്നൊക്കെ പോയി അപ്പം പിന്നെ ഇങ്ങനെ ഇപ്പം എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടെന്ന് കുഴിചിടും
കുഴി
കുഴിച്ചിടും നല്ല ആ ഞാൻ പിന്നെഅയ് മക്കട്ടില്ല ആ മടിയണെ അത് ആഹ്
പിന്നെ വേറെ എന്തേക്കായ ഫുഡ്ക്കേ റെഡിയായോ
ഉമ്മ ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അതിൻ്റെ പണിങ്ങനെ ചെയ്യല്ലേ ആഹ് ബീഫൊക്കെ കൊറെ കിട്ടീനു
ആഹ് ആഹ് അത് തീർ
അത് തീർന്നട്ട്ണ്ടാവില്ല ആഹ് അത് ആഹ് പള്ളിക്കന്ന് കിട്ടിയത്തൊക്കെ തീർന്ന്ക്ണ് പിന്നെ ഇപ്പ ഇവിടെടുത്ത്ക്കെ മുടിയാൾചില് ഇങ്ങനെണ്ടായോണ്ട് അയിന്റെക്കെ കൊറേ ണ്ടായ്നി അപ് പ്പം മ്മർഞ്ഞ് ബീഫ് ബിരിയാണി ഇ ണ്ടാക്കാർഞ്ഞ്ട്ട് ആഹ് ഇന്ന് എല്ലാരുംണ്ട് വീട്ടില്. ആഹ് ആഹ്. അപ്പൊ പിന്നെ ഇന്ന് ബിരിയാണിയാ ക്ക വിചാര്ച്ചു ആഹ്. ഇങ്ങളെന്താ ഇണ്ടാക്ക്ണേ?
ഇവിടെ പ
ഇവടെ പത്തിരി, പൊറോട്ട ആഹ് ഇന്നലെ നോമ്പട്ത്തീനോ? ആഹ് ഇന്നലെ വീട്ട്ല് എല്ലാർക്കും ഇണ്ടായ്നി. ഇൻക്കിണ്ടായിട്ടില്ല. പിന്നെ ആഹ് മോൻ കളിയൊക്കെ കാണോ?. ആഹ് ഇങ്ങനെ പോന്നു സുഗായിട്ട് പോന്നു.
എന്നുംങ്ങനെ പറയും കളി കാണണം കളി കാണണം ന്നൊക്കെ പിന്നെ ഒറ
പിന്നെ ഒർങ്ങി ണീക്കുലല്ലോ ആ ടൈം അല്ലേ. ആഹ് ഒറങ്ങിയ ഇന്ന് കൊറേ സമയം ഇവിടെ വെയിറ്റെയ്തിരുന്നിരുന്നു. ആഹ് ഇന്നലെ ആഹ് അപ്പ പിന്നെ വന്ന് പിന്നെ ഒറക്കംവന്നപ്പോ വന്ന് കിടന്നുറങ്ങിപ്പോയി.
എന്റെടുത്ത് പറയും മൂന്ന് മണിക്ക് വിളിക്കോണ്ടു രണ്ടണിക്ക് വിളിക്കോണ്ടിന്നൊക്കെ ഞാ നമ്മളെ ഒറങ്ങി പോകും. പിന്നെ എങ്ങന നമ്മള് വിളിക്കാ.
ഒറങ്ങി കഴിഞ്ഞാ പിന്നെ നീച്ചാ മടിയേയ്ക്കാരം. ആഹ് അതേയതെ നമുക്കോ ഭയങ്കര മടിയാ. ആഹ്.
പിന്നെപ്പ നമ്മള് അവരെ കളി കാണിക്കാൻ വേണ്ടീട്ട് വിൾച്ചൊൺത്തൂല്ല. നേരം അഞ്ചേ മുക്കാലാമ്പോ മദ്ര
മുക്കലാമ്പോ മദ്രസ് പോവാണ്ട്. ആഹ് മദ്രസക്കെട് ത്താണോ? ഇല്ലല്ല കൊർച്ച് ലോങ്ങ്‌ ആണ്. ഏങ്ങനെയാ പോവല്?
ഏഹ് സൈക്കിൾലാണ് പോവാറ്.
ആഹ്.
അപ്പൊ പിന്നെ മദ്രസക്കൊക്കെ പോവാനാവുമ്പോ പ്രയാസാണ് അവര്ക്ക് ആ നേര്ത്തെ ണീറ്റ്
ആഹ് കളിയാണാൻ ഇര്ന്നാല്ലേ. ആഹ് പ്പൊ മഴൊക്കെ ഇണ്ടാവകുമ്പോ എങ്ങനെ പോവാ
സൈക്കിൾ കോട്ടിട്ട് പോകും
ആഹ്
അങ്ങനെ പോവു ല്ലേ റെയിൻകോട്ട് ഇട്ടും
ആഹ് കുറച്ച് ലോങ്ങാണ് അപ്പൊ പിന്നെ നടന്ന പോകാൻ ഭയങ്കര പ്രയാസും ആണ് ആഹ് ആഹ് നടന്ന് അപ്പൊ ആഹ് ആറ് മണിക്കാ സ്റ്റാർട്ട് ചെയ്യ ആഹ് മദ്രസ ആറു മണിക്ക സ്റ്റാട്ടു ചെയ്യാ ആഹ്
അഞ്ചേ മുക്കാല് അൻപതൊക്കെ ആവുമ്പോക്കെ വീട്ടിന്ന് ഇറങ്ങണം
ആഹ് ആഹ് ഒറ്റ മോനേ ഇണ്ടാവുള്ളൂ
അതെ അതെ അടുത്ത മക്കളൊക്കെ ഉണ്ട് മദ്രസ്ൽ പോവാനെ പ്രയാസംന്നുല്ല കൂടെ ആളുകളൊക്കെ ഉണ്ട്
ആഹ് ആഹ് എല്ലാരും ഒന്ന്ച്ചു പോവും അതെയതെ അവര് ഒരുമിച്ചു പോകും സ്കൂളൊക്കെ എങ്ങനെ എടുത്താ
അല്ല അല്ല ബസ്സിന് പോണം സ്കൂൾ ബസിന്റെ പോവാറാ അടുത്തല്ല കുറച്ച് ലോങ്ങാണ്
ആഹ് പിന്നെ പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്കൂലെ ഓഹ് ഫുണ്ടൊക്കെ ഉണ്ടാകും
നിങ്ങ്
നിങ്ങൾക്ക് നെ ഫുണ്ടക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇള്ള ആളാണോ എഹ് ഇൻട്രസ്റ്റ് ണ്ട് പക്ഷെ എന്റെ രീതിയിലുള്ള ഫുഡക്കെ ഉണ്ടാക്കും അല്ലാതൊന്നും ഉണ്ടാക്കൂല ആണോ എന്തണ്ടാക്കാറ് അങ്ങനല്ല നമ്ക്ക് ഇഷ്ട്ടപ്പെട സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങളക്കെ പിന്നെ ചെറിയ ആ വീട്ടിൽ വറത്തയിറ്റംസ് എന്തണ്ടാക്കാറ് ആത് ശെലയില പയം പൊരി ണ്ടപ്പൊരി സാൻവിച്ച് അങ്ങൻ ത്തക്കെ ആട്ടെ ആ ഉള്ളിവട
ഉം ഉം
അങ്ങനക്കെ ഉണ്ടാക്കും
ആഹ്
പിന്നമ്മ ഇല്ലെങ്കിൽ വീട്ടില് എഹ് എന്ത ക്ക് പറ്റിയ തക്കാളി കറിയോ മുട്ട പൊരിശ് ദ് അങ്ങനക്കെ ഉണ്ടാക്കും അങ്ങനെ ക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നാ ആ റെഡിയായി പാം കുറച്ച് കഴിയുമ്പം പാം അ ഇപ്പ പിന്നെ ക്ലാസ്ക്കെള്ളണ്ട് അതിനൊന്നും ടൈം മ് - -
ആ അതെ അതെ പഠിക്കുന്ന സമയം നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യാം.
ക്കാനായ് യൂസ് ചെയ്യാം ആ
പിന്നെ
പിന്നെ കൊറച്ച് കഴിഞ്ഞാൽ തന്നെല്ല ഡ്യൂട്ടി ഫുൾ ഡ്യൂട്ടി ആ പടുത്തം ആ വേറെക്കെല്ലേ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ ഉമ്മ ഉപ്പ ഞാനേ മോനേ ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ ഹസ്ബന്റിന്റെ അമ്മ പ്പ ഇല്ല ല്ലേ
അതെതെ
പിന്നെ അവിടെ വീട്ടിലാരെക്കെയുണ്ട് ഇവിടെ ഞാൻ ഒരു കാക്ക ഉ മ്മപ്പ കാക്ക പിന്നെ മൂന്നനിയന്മാർ
ആണോ നിങ്ങള് എ അഞ്ചു മക്കളാ
ഓ ഞങ്ങള് രണ്ട് മക്കളാ ഞാനും ഒരു ബ്രദറേള്ളോ. കല്ല്യാണം കഴിഞ്ഞട്ടുണ്ടാവില്ലേ. കല്യാണം കഴിഞ്ഞ് അവനിക്ക് രണ്ട് കുട്ടികളുണ്ട് ങ്ങളെ വീട് ദൂരെ കുറച്ചു ദൂരെ ആണോ അല്ലല്ല കുറച്ച് അടുത്തടുത്താണ് കല്യാണം കഴിഞ്ഞ വീടോ നമ്മളെ വീട് ഒക്കെ. നല്ലടത്തല്ല ഓട്ടോയിലൊക്കെ പോവണം എന്നാലും ലോങ്ങൊന്നുവല്ല.
അങ്ങനെ
ആ പിന്നെ നോമ്പോ ആ് മോനൊക്കെ നോമ്പോയിട്ടുണ്ടാവലോ ആ മഴ ഇപ്പങ്ങനെ ചെറുങ്ങനെ പാറ്റുണ്ട് അവിടെണ്ടോ
ഇല്ല ഇല്ല ഇവിടെ നല്ല വെയിലാന്ന് ഇന്നൊന്നലൊക്കെ നല്ല വെയിലാ
ആഹ ഇന്നലെ രാവിലെയൊക്കെ നല്ല മഴയാണ് ഇവിടെ പിന്നെ ഉച്ചക്ക് ശേഷൊക്കെ ആ ആഹ ഇവിടെ മഴയ ഉണ്ടായിട്ടില്ല
നല്ല വെയില
ആ അ ഓരോ ഭാഗത്തക്കാ തോന്നുന്നത് മയൊക്കെ പ്പം അല്ലെങ്കി ജൂൺ ആയാല നല്ല മഴക്ക ഉണ്ടാവല്ലോ
എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല
ജൂൺ ആയാൽ നല്ല മഴ ക്കൊണ്ട് ഉണ്ടാവല്ലേ ഇപ്രാവശ്യം മഴയൊക്കെ കുറവതെ പിന്നെ അതെ ഇപ്രാവശ്യം നല്ല മഴ കുറവാാണ് ആ ഒരു രണ്ട മൂന്ന് ദിവസൊക്കെ നല്ല മഴ പെയതിിട്ടുള്ളു സ്കൂ ൾ മറ്റ സ്കള ആ അല്ലെങ്കില് തീരമഴ ഇല്ലാത്തരവസ്ഥ നല്ല വെയില് ആ വർഷത്തോട പറഞ്ഞട്ട് കാര്യമില്ലാ അകത്തിരി ക്കണമെങ്കിൽ ഫാൻ ഇടാതിരിക്കാനേ വെയ്യ ആ തന്നെ
അതെ അങ്ങനെ ഒരു സി
അങ്ങനൊരു സിറ്റുവേഷൻ
ഇ മഴ പെയ്താലോ പെട്ടെന്ന് വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്
ആഹ എന്ന എന്നായിക്കോട്ടെട്ടോ പിന്നെ വിളിക്കണ്ട് ആ